ആ കേക്കാവോ ആ ആ ഹ്
എന്തൊക്കെ വിശേഷം
നല്ലതന്നെ ചായുടിഒക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു ഞാനിപ്പോ എന്റെ വീട്ടിക്കെത്തിയിട്ട്ണ്ട് ഉമ്മാൻ്റടുത്തെത്തി ന്നാ പോന്നത് ന്നാ ഏ ഞാനിന്നുച്ചക്ക് പള്ളിന്നതൊക്കെ തി ഞ്ഞര ന്ന് ജുമഅ ൻ്റെ ദിവസല്ലേ വെള്ളി അല്ലേ
ഓ അപ്പ പോയി
ആഹ് അപ്പൊ അവിടന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടാ അങ്ങോട്ട് പോന്നത് അവിടുന്ന് ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ടാ അങ്ങോട്ട് പോകുന്നത് ഇന്ന് രണ്ടാം പെരുന്നാളല്ലേുന്നോ അപ്പൾ പിന്നെ രണ്ടാം പെരുന്നാളും രണ്ടാം പെരുന്നാളായിട്ട്- ആ അവിട ത്തെ കൂട്ടുകാരെയൊക്കെ കണ്ടു അവരോടൊക്കെ ഇങ്ങനെ- ഇതിനെക്കുറിച്ച് സംസാരിച്ച് ആർക്കും താൽല്പര്യം ഉണ്ടെങ്കിൽ ആ ഇതിനെക്കുറിച്ചും പറഞ്ഞു നമ്മളെ- ഈ കോളിങ്ങിനെ കുറിച്ച് ആർക്കെങ്കിലൊക്കെ ഇത് തെറിച്ച നേരം ആ ആ ആ ഇങ്ങനെ ആർക്കെൻ പോലീസൊക്കെ ആകാൻ താൽപര്യലോആ അങ്ങനെണ്ടോന്നൊക്കെ ചോയ്ചോലോട ക്കെ നമുക്കൊക്കെ താല്പര്യണ്ട് പക്ഷെ പെട്ടെന്ന് ങ്ങട്ട് കേൾ ക്കുമ്പോഎല്ലാർക്കും വല്ല തട്ടിപ്പും ണ്ടോ അങ്ങനക്കൊരുചോദ്യാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അ ആ അപ്പൊ ഞമ്മളും ഫസ്റ്റ് കേട്ടപ്പോ അങ്ങനെ നമ്മളും വിചാരിച്ചീർന്നാണ് ഞാഓരോടർഞ്ഞേയ് ഇത്പ്പോങ്ങളെ കയറ്റും റ്റ്യർതിക്കാണ്ട് എനിക്കൊന്നും കിട്ടൂല്ല എനിക്കൊന്നുല്ല ഇങ്ങക്കൊക്കെ ഒരു വരുമാനം കിട്ടിക്കോളിം ഇൻക്ക്ങ്ങനെ കിട്ടിയപ്പം ന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൊ കൂട്ടുകാരോടൊക്കെ
ആഹ അല്ല നമ്മക്ക് വിശ്വാസുണ്ടല്ലോ നമ്മക്ക് അവരെ വിശ്വാസാണ് അപ്പൊ പിന്നെ കൊഴപ്പില്ല്യാ
ഓൽക്ക് കിട്ടണ്ടേ
അ ആ അതാണ് എല്ലാരും അതെ പല പല അഭിപ്രായങ്ങൾ പറയും കാരണം ഈ പറയണ ആരും നമ്മക്ക് പത്ത് രൂപ തരില്ല ന്താ ആഹ
ശ്രീ കുടുംബശ്രീയായിട്ട് വർക്ക് ചെയ്യാ അയൽക്കൂട്ടത്തിൻ്റെ വർക്ക് ചെയ്ത വയ്ക്ക് വർക്കയ്യ്ണ്ട് ഞാൻ എഡിഎസ്സ് ന്റെ മെമ്പറാണ് അയില് എന്നിട്ടിപ്പം ആരോ ആരോഗ്യ സർവേ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യായിട്ട് എടുക്കാട്ടോ ഞാന് അപ്പോ ഒരു വീടിന് അഞ്ച് രൂപ വെച്ചിട്ട്. അ അന്നിട്ട് അതും പിന്നെ നമ്മള് കല്യാണം കഴിച്ച് കൊടുത്ത നമ്മൾ അങ്ങനങ്ങോട്ട് ഇറങ്ങി പൊയം പൊറം ഇതാവില്ലല്ലോ? നമ്മളെ നാട്ടില് നമ്മക്ക് എല്ലാരെ വീടും എല്ലാം അറിയാം. അപ്പൊ ഞങ്ങൾ രണ്ടാള് വെച്ചിട്ടാ ആ സർവേ നടത്തി.
ഓ നിങ്ങൾക്കുണ്ടാ അപ്പങ്ങന പിരിവ്?
പിരുവല്ലേ വീട് നട ഇതേ കുടുംബശ്രീ ആയൽക്കൂട്ടേ
ആ ഇനിക്ക് മനസ്സിലായി ഇനിക്ക് ഞങ്ങക്കും ഉണ്ട് ഞങ്ങക്കും ഇപ്പൊ ഒരു നേരത്തെ എന്തോ അസുഖം വന്നേന്റെ ഇത് തുടങ്ങിയിട്ടുണ്ടായി പിന്നിപ്പ എന്തോ വീട്ട് വീട് മറ്റേ എന്താന് വെച്ചാല് അധികം ധനസഹായം ഒന്നും കിട്ടാത്തവരൊക്കെ ഇണ്ടാവൊല്ലോ
ഇതങ്ങനെയല്ല ഇത് ആരോഗ്യ സർവേ സർവേ നടത്തആ മഴക്ക മഴക്കാല മുന്നൊരുക്കംന്നർഞ്ഞ് ട്ട് ഒരു സർവേണ്ട് വീട്ടില് കൊതുക് വെള്ളം കെട്ടി കെട ക്ക്ണ്ടോ അങ്ങനെക്കെ നോക്കാൻ വേണ്ടീട്ട് ആഷമാര വർക്കാണ് ശരിക്കത് ആഷമാര പണിയാണ് അപ്പോ ആഷമാര പണിയാണ് അപ്പം ഏ എ ഡി എസ് അംഗായാല് പിന്നെ പതിനൊന്ന് പേര്ണ്ടാവൊല്ലോ ആ പതിനൊന്ന് പേർക്ക് ഹെൽത്ത്ന്ന് തന്നതാണ് ആരോഗ്യത്തിന് ഹോസ്പിറ്റൽന്ന് ആഹ് അങ്ങനെ ഞാന അത് എറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ് ഞാനും ന്റെ എളേച്ചി ഉണ്ട് ഓളും ഓള് ഇതില് കാര്യേല് ഇതില് നമ്മളെ ഇതില് വർ ക്കെയ്യ് ണ്ട് അപ്പൊ ഓളോടർഞ്ഞ് ഞമ്മക്ക് എത്രയോ സു ഖാണ് നമ്മള് നമ്മള തന്നെയാണ് നമുക്ക് ആ പോയെന്നെ നമുക്ക് സുഖം ന്നർഞ്ഞ് ഞങ്ങള് അങ്ങനെ പിന്നെന്തെക്കെ ഇന്ന്ങ്ങട്ട് പോരാൻ വേണ്ടി ഭക്ഷണ ക്കെ ആക്ക്യച്ച്ട്ടാ പോന്നത് മാപ്പൾക്കും ഉം ഉപ്പാക്കൊക്കെ പിന്നെ നല്ല നാടൻ ചോറും വെച്ച് മോര് കറിം മോര് കാച്ചല്ണ്ടോ ഇങ്ങളെ നാട്ട്ക്ക് അരിപ്പൊടിം ക്കെ വെച്ചിട്ട്
അരിപ്പൊടിയല്ല ഇങ്ങനെ ഈ ആഹ് സാധാരണ ങ്ങ കലക്കി ഒഴിക്ക്യുങ്ങനെ
ഞങ്ങളെങ്ങനെ ഇണ്ടാക്കല് ച്ചാല് പിന്നെ പുളിണ്ടല്ലോ വാളംപുളി ആഹ് റോഡ് സൈഡിലൊക്കെ മ തമിഴ്നാട്ടിലൊക്കെ ആ ഭാഅത്ത് ക്കൊക്കെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പച്ചല്ല പഴ് ഓണ ഒണ ക്കിയത് പുളി ഒണക്കിയ അത് വെള്ളത്തിലിട്ടിട്ട് പൊതിർത്തീട്ട് കുതിർത്തിയിട്ട് നല്ലോം പിന്നെ മഞ്ഞക്ക് ആ അത് അരിച്ചെടുത്ത്ട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കരിവേപ്പില ഇട്ടിട്ട് നല്ലോം തെളപ്പിക്കും തെളപ്പിച്ചിട്ട് തെളപ്പിച്ചിട്ട് പിന്നെ അരച്ചു തേങ്ങ അരക്കും കുറച്ച് തേങ്ങാ പാലല്ല തേങ്ങ തേങ്ങ അരച്ചിട്ട് ആ തേങ്ങ അരച്ചിട്ട് തേങ്ങ നല്ല ജീരകോം പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് കുറച്ച് അരിപ്പൊടിയും കലക്കി പർന്നിട്ട് മോരാക്കിയിട്ട്
മോരാക്കി ആ മോരാക്കിട്ട് അങ്ങ അങ്ങനൊ ഒരു മോരുണ്ട് മഞ്ഞ മോര് അറിയും അങ്ങനെ അ അതും പിന്നെ ബീഫ് വര തൊക്കെ ഉണ്ടാക്കി യെച്ച് പോന്നതാ പപ്പടം പപ്പടം പൊര് ച്ചതും ഒക്കെ ഉം അങ്ങനെയൊക്കെ അത് കഴിച്ച് കാണ്ട് ഇങ്ങട്ട് പോന്നത് ഇവിടെന്നപ്പ മ്മ ബീഫും ബീഫിൻ്റെ മറ്റേത്ണ്ടല്ലോ ഇവടെ എന്താ പാട്സ് ആ പാർട്സ് ന്ത അയ്ന്റെ പാർട്സ് ണ്ടല്ലോ ആ അത് ഉണ്ടാക്കി ച്ച്ണ് ട്ടുണ്ട് അപ്പോ അതും ബ്രെഡും ആങ്ങള ബ്രെഡ് ണ്ടെന്നിനി അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരി ക്ക ഹ ഹ ന്നട്ടാണ് അയൽ അയൽ അയ വക്കത്ത് കൂടെ ഒക്കെ പോയത് ഇന്ന് പോകാ പോകലുണ്ടാവൂല്ല
ആ ന്നാളെ പോ പ്പോ
നാളെ എയ്ക്കാരം ക്ക് പൊറ അല്ലെങ്കി ഒരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവ്ണംന്ന് പോണംന്നർഞ് നിക്ണ്ട് ഉം അങ്ങനെ പറയണ്ട് അത് കഴിഞ്ഞിട്ടെ ആ ആ അപ്പഴേ പോവാൻ പറ്റുള്ളൂ
എ പോണേ
ഒന്നും തീര്മാനിച്ചിട്ടില്ല മോന് മോവന്നിട്ട് ആഹ് മോ വന്ന ട്ട് നമുക്ക് തീരുമാനിക്കാറിഞ്ഞ് നിക്കാണ് പ്പം ആങ്ങള ഓന് വ വയനാട് പോയിനു മൊ വയനാട് പോയിന് രാവിലെ തന്നെ വയനാട് പോയിട്ടുണ്ട്
അപ്പ എല്ലാരും കൂടി ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്ക്‌യാണ് ഏ ദേ ഇവിടെതാ ചുമ്മാ വെറുതെ ഇവിടെതാ ചുമ്മാ ഇങ്ങനെ ഇരിക്ക പണിയ കഴിഞ്ഞിട്ട് ഉം അപ്പൊ ഞാന് സാധാ ഫുഡ ഇന്നിപ്പോ ആ റ്റെ നമ്മുടെ സൂലേഖട ചോറും പിന്നെ മ ഇത് നമ്മടെ ചാള
ചാളാ മത്തി ഞങ്ങള് മത്തി അറിയും നിങ്ങള് ചാള അറിയും
ആഹ് പല പ രാണല്ലേ ചാള മത്തി. പലതരം
പിന്നെ എന്തൊക്കെയാ പിന്നെ എന്തൊക്കെയാ ച്ചാ
പിന്നെ എന്താ ശരിന്ന് സ്കൂളില് പോവാനുള്ള സാധനങ്ങളൊക്കെ വേണ്ടിച്ചിട്ട് വന്നതേ ഉള്ളൂന്ന് സ്കൂളിലത്തൊക്കെ ഒരാൾക്ക് ബാഗ് മേടിച്ചു ബുക്ക് മേടിച്ച് ഇ ചെല്ലണ്ട കാലില് അടുത്താക്ക് വാങ്ങിച്ചിട്ടില്ല പട അച്ഛനോട് വിളിച്ച് പരാതി പറയണെരുന്നു
വാങ്ങാഞ്ഞിട്ടില്ലേ
ഉം അപ്പന് വാങ്ങിച്ച് എനിക്ക് വാങ്ങിച്ചിട്ടില്ല എന്നും പറഞ്ഞോണ്ട്
ആഹ് അത് അങ്ങനെ തന്നെയാണല്ലോ
അപ്പൊ അതും പറഞ്ഞാക്കി ഇങ്ങനെരുന്നപ്പ വിളിച്ചു പറഞ്ഞപ്പപറഞ്ഞ് വാച്ച് തരാ വരട്ടേന്ന്
ആഹ്
അത് ചേട്ടൻ ന്താണ് വണ്ടിൽ ഓട്ടം പോയക്കനേണ് അപ്പൊ ഓട്ടം പോയക്കനടുത്ത് വെച്ച് വണ്ടി കംപ്ലൈന്റായി
ആ ഇന്നലെ പോയിലേറഞ്ഞാണ്ട്ല്ലേ
ആഹ് അപ്പൊ തിരിച്ചു വരണേയിരുന്നു അപ്പം നമ്മ വിടെ വയനാട് ചുരം ത്തിയപ്പോഴാ നിന്നോയ് വണ്ടി
ആ
അവിടെ വേറെ വേറെ വണ്ടി വിളിച്ച അവരെ കേറ്റി വിട്ട് ഇപ്പ അതാരണം നമുക്ക് ഇങ്ങോട്ട് ഓടി വന്ന വെറുതൊന്നും കാശൊന്നും കിട്ടൂല
ആ
അതും പറഞ്ഞൊക്കെ പറഞ്ഞിരിക്കണേരുന്നു വന്ന കഴിഞ്ഞാലൊന്നുംല്ല അച്ഛന്റെലീ എന്നും പറഞ്ഞ് അങ്ങനെ വെഷക്കണന്ന് പറഞ്ഞ്
ആഹാ ഭക്ഷണം കൊടുത്തായിട്ട് ആ പിന്നെന്തൊക്കെയാ
മോന് വയനാട് പോയതാണ് രാവിലെ ബൈക്ക് ബൈക്കായിട്ടും മോന് രാവിലെ പോയതാണ് ബൈക്കായിട്ടും
ഒറ്റക്ക് പോയോ
നട്ടുചക്ക് പോയോ ചങ്ങായിമാര കൂടെ
ഉം
ഓലൊക്കപ്പാടെ എല്ലാരും പാടെ അതാരസംന്ന് പറഞ്ഞാട്ട് അതാരസ് ത്തുന്ന്റഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ പോയിനി അറിയാ
അങ്ങനെയോ എങ്ങനാ അതല്ലെങ്കിലും അങ്ങനെയല്ല കൂ ട്ടാരായിട്ട് പോവാനായിട്ടാണല്ലോ എല്ലായിരിക്കും.
എല്ലാർക്കും ഇഷ്ടം ആ ഞാനും അങ്ങനെ ഞാനും അങ്ങൻതന്നെ ഞങ്ങളെ പത്താം ക്ലാസ് ഇന്റെ ബാച്ചെ പത്താം ക്ലാസിന്റെ ഫ്രണ്ട്സ് ഇപ്പ രണ്ട് വർഷായിട്ട് കിട്ടീട്ടൊള്ളൂ. ഇന്നട്ട് ഞങ്ങള്, എല്ലാരും അ എവിടെങ്കിലൊ ഇപ്പൊ കർങ്ങാൻപോ ഇങ്ങനെ പോവും അ അതൊരു അപ് അപ്പം നമ്മൾ ആ പ പഴേ ആ പതിന ജ് വയസ്സായ ആര് ആദി ആദിക്കണ്
വരാ
അങ്ങനെ ഏഹ്‌ ഞങ്ങള് ആരുണ്ടാവൂല ആരെങ്കിലൊരു മോനോ ഒ ഒണ്ടാവും ടൈവറായിട്ട് അതായിട്ട് വണ്ടീല് ആഹ് ന്നട്ടങ്ങട് പോകും അപ്പം പിന്നെ ആർക്കും പ്രശ്നല്ലല്ലോ ഉം ഉം എന്നാലും എൽ എൽ എല്ലാരെയൊന്നും വുടൂല്ല എല്ലാരൊന്നാല്ലാരും വുടൂല്ല അറിയാ ഞങ്ങളെ എന്നെ ഭർത്താവ് വു ഇടും ചെൽ അങ്ങനെ വിടും
ഞങ്ങളതില് ആ പോണവരൊക്കെണ്ട് എന്ന വെച്ചാ പത്താം ക്ലാസ്സിലേതിനൊക്കെ കൂടുമ്പോഴൊക്കെ ഒരുമിച്ചൊക്കെ പോണവരുണ്ട്
ആ പക്ഷെ ആൺകുട്ടി ആ ചെക്കന്മാരന്നും ഉണ്ടാവൂല നമ്മള് പെൺകുട്ട്യാള് പെൺകുട്ട്യാള് പെണ്ണ്ങ്ങള് അപ്പൊ നമ്മള് പെൺകുട്ടാളായി മാറാണ് അമ്മള് വീട്ടില മ്മിം പ്പിം അല്ല അതൊന്നും മക്കളൊക്കെണ്ടോ ഒക്കെണ് മർക്കാ നമ്മള് നമ്മള് നമ്മളെ പഴേയായാ അതേ അതീക്കണ് പോവും
ഇല്ല നമ്മൾ മാത്രമാവുമ്പൊ നമക്ക് ഫ്രീ ആണല്ല
ആ
അല്ല നമുക്കന്ന് വെച്ചാല് സമാധാനത്തോടെന്നെ ഇങ്ങനെ ഒരു ഇതുപോലെ നടക്ക
ആ നമുക്ക് എല്ലാം അതായിട്ട് അങ്ങനെ എൻജോയ്മെന്റ് ചെയ്ത് അങ്ങനെ പോവാ സ്വ
സപ്പോർട്ട് വേണം നമുക്ക് ആ അതന്നെ ഇതാകുമ്പോ കെട്ടിയാമാരൂടെ പോകുമ്പോ അവര് ഇങ്ങാട് വാ ഇങ്ങാട് ഹിഹി ഒരു സ്ഥലത്ത് കൊണ്ട് പോവൂല ആ ശരി